ഔ
ആ കേക്കാൻ പറ്റുന്നുണ്ടോ?
ആ കേക്കുന്നുണ്ട്. പറഞ്ഞോളു
അയ് എന്താണ് പരിപാടി.
പരിപാടി ഇതാ ഭക്ഷണൊക്കെണ്ടൊക്ക.
ആഹ് അതെ
ഉമ്മ ഉം
പിന്നെ ഏ നേരത്തെ നമ്മള് പാചകത്തിന്റെ അതിനെ കുറിച്ചാണ് സംസാരിച്ചൊണ്ടിരുന്ന. ചക്കര വരട്ടിയേന്റെ
ഉം ചക്ക വര ട്ടി പാഗായി തൊട്ങ്ന്ന്ണ്ട് ശർക്കര പാർന്ന്. ചെയ്യാണ്ട്പ്പൊന്ന് അടുപ്പത്ത് വെച്ചിട്ടൊ
ഒത്തിരി ട്ട ഒത്തിരി സമയം വേണോ അതിന്.
ഇല്ല്യ കൂടുതല് ടൈമൊന്നും വേണ്ട. പെട്ടെന്ന് നമ്മള് വെള്ളൊന്നും ചേർക്കാതെ ചെയ്യ്ണോണ്ട് പെട്ടെന്നതായി കിട്ടും.
ഏ ഇത് അന്നിട്ട് നമ്മള് തണുപ്പിക്ക്യാ വെക്ക്യും.
തണുപ്പി ക്കാം വക്കണ്ട അത് പെട്ടെന്ന് തണുക്കും തണുപ്പിന്നേഷം നമ്മള് എയർടൈറ്റ് ആയിട്ടുള്ള നല്ലൊരു കണ്ടെയ്നർല്. അട്ച്ച് സൂക്ഷിച്ചാ മതി നമ്മുക്കെപ്പ ആവശ്യം വര്ണോ അമ്മളൊന്ന് ശ്രദ്ധിച്ചാ നമ്മളീ ഉം കയ്യൊന്നും നനവ്ള്ള കയ്യൊന്നും അയ്ല് തട്ടാതെ. സ്പൂണ് മാത്രം ഉപയോഗിച്ചിട്ട്ട്ക്കാ ങ്ങനൊക്കെ ചെയ്യുമ്പൊ ഒരുപാട്. കാലൊക്കിര്ക്കും നമ്മളതയ് എ ഷോപ്പൾലൊക്കെ കിട്ടല് കിട്ടാറ്ണ്ട് ചെറ്യേ ബോട്ടിലൊക്കായിട്ട്.
അതെ നമ്മള് വീട്ടില് ഉപയ് ക്ക്യാണെങ്കില് എത്ര നാള് വരെരിക്ക്യും സൂക്ഷിച്ചു വെക്കാണെങ്കില്.
ഒരു മാസം വരക്കെ ഇര്ക്കും തോന്ന്ണ്.
ഓഹ് അങ്ങനെ.
ഇട്മാ ആഹ്. നമ്മള് ആഹ് അതിന് നമ്മള് ലേശം ചുക്ക് പൊട്യും. ആവാം വെത്തിരിം ആഹ് നെയ്യൊക്കെ തൂവി. അത് ടൈറ്റാക്കി ഇട്ത്താലേ നല്ലോണം ടൈറ്റാക്കി ഇട്ക്ക്ണോട്ത്തോളം.
അത്രയും കാലയിരിക്കു അല്ലേ ആഹ് ആഹ് അന്നിട്ട് തൊർന്ന സ്ഥലത്ത് തന്നെ വെക്കാം.
ആഹ് തൊർന്ന സ്ഥലത്ത് നമ്ക്ക് അങ്ങൻ തന്നെ വെക്കാം ഫ്രിഡ്ജില് വെക്കണന്നൊന്നുല്ല.
ഇല്ല ആഹ് തെ അത് കൊള്ളാം കെട്ടോ. ഞങ്ങളീ പ്രദേശത്തൊന്നും ഇതൊന്നും ഇങ്ങനെ ഉള്ള സംഭവങ്ങളൊന്നു ഇല്ല.
ഇല്ല ആഹ് നല്ല ടേസ്റ്റാണ് എന്റെ മക്കള് പർഞ്ഞ് ഇൻക ഇന്ന് സ്നേക്ക്ന്നഹ് തന്നാ മതിയന്ന് ഞാ പർഞ്ഞപ്പ സ്നേക്കാക്കിട്ടൊന്നും കൊണ്ടാവാ പറ്റൂല. മൂന്നാളും കൂടെ സ്നേകാക്കി കൊ സ്നേക്കാക്കി കൊണ്ടവാം നിന്നല്.
അപ്പന്നി നിങ്ങളവിടെ വേറെ ഏതൊക്കെ പലഹാരങ്ങള ഇങ്ങനെയെക്കെ ചെയ്യുന്നെ.
പിന്നെ ചക്ക വറ്ത്ത് വെക്കും ഇതുപോലെ ചക്ക വറ്ത്ത് വെക്കും ഞങ്ങള്. രണ്ടു മാസം വരേക്കെ ഇര്ക്കും ചക്ക വർ
ക്ക വർത്ത് ആ ചക്ക രണ്ട് ആഹ് ഗൾഫിലൊക്കെ പോകുന്നവര്ക്ക് കൊടുത്തൊക്കെ വിടാന് കൊണ്ടു പോവാനൊക്കെ. കെ അങ്ങനെ. ചെയ്യാറ്ണ്ട് അതാ ആ സമയത്തേ ചെയ്യുള്ളൂ കെട്ടോ അങ്ങനെ. ഇങ്ങനെ സൂക്ഷിച്ച് വെപ്പൊന്നുല്ല പണ്ടൊക്കെ പത്തായം കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴ്ത്തെക്കെക്കെ. പത്തായത്തിലെക്കെ എർക്കി വെക്ക്യുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ. അരിക്ക്യപ്പൊകെ.
ഇപ്പയ്ന് നമ്മളെ സ്റ്റോറൂമ്ണ്ടല്ലോ.
ആഹ്. ഇപ്പ പത്തായൊന്നുല്ല ഇപ്പ കുടുംബ വീടുകൾല് മാത്രേ ഒള്ളൂ പത്തായം പണ്ടത്തെ വീടുകൾലൊക്കെ ഇപ്പം. സ്റ്റോറ്ല് മാത്രല്ലേ വെ ക്ക്ന്നൊള്ളൂ സ്റ്റോറ്ലും വെക്ക്യില്ല എല്ലാം ഈ തണുപ്പിക്ക്യാനായിട്ട് ഫ്രിഡ്ജില് കേറ്റല്ലേ ചെയ്യുന്നെ.
അതന്നെ അതെ ഒക്ക അതാണ് പര്പാടി.
ഞങ്ങക്കീ നിങ്ങള് പർഞ്ഞ ഈ ഇത് ല്ലേ ചക്ക വ വരട്ടി വെക്ക അത് ഞങ്ങക്ക് അറിയില്ല ആദ്യത്ത ഇതാ കേക്ക്ന്നത് ട്ടോ അത് കൊള്ളാം. സംഭവ എന്തായ്ലും പിന്നീട് എടുത്ത് ഉപയോഗിക്ക്യാലോ ഞങ്ങളിവിടെ ച ക്കാ വേവിക്ക്യും ചക്കക്കൂട്ടാൻന്ന് പറയും.
ആഹ്. ചക്ക വേവിക്കും അതേപോലെ ചക്ക ന്താണ് കറി ഇണ്ടാക്കും. ഉം ചക്ക ഉപ്പേരി ഇണ്ടാക്കും. ചക്ക തേ ഉപ്പേരിച്ച് ച്ചാല് നമ്മള് ചെറ്താക്കി നുർക്കീട്ട്. കട്ക് പൊട്ടിച്ചിട്ടുള്ളത് ഇണ്ടാക്കും പിന്നെ അതുപോലെ ചക്ക കൂട്ടാം ഇണ്ടാക്കും
ആഹ് ചക്കക്കൂട്ടാൻ അതാണ് ഞങ്ങള് ഇവിടെ ഉണ്ടാക്കുന്നത് പിന്നെ ചക്ക അവിക്ക്യൂംന്ന് പറയും
അതെങ്ങനെ
ചക്ക വെക്കുന്ന വെച്ചാ സാധാ ചക്ക ഇട്ടിട്ട് നമ്മള് കപ്പ പുഴുങ്ങില്ലേ
അതെ ആഹ്
ആ അതുപോലെ പുഴുങ്ങി എടുക്കാ ഉള്ളി ഏ നമ്മള് മുളക്
അല്ല അത് പുഴുങ്ങീട്ടാ എടുക്കാറ് ആ നമ്മള് വെള്ളം ഊറ്റി കപ്പ കപ്പന്റെ വെള്ളക്കൊ കളയണമാതിരി
ആ കളയും കളയും ചക്ക ഉം കളഞ്ഞ് ഉപ്പൊക്കെ ഇട്ട് ആ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട്
ഉം
എന്നിട്ട് സാധാവിച്ചെടുക്കും ആവില് അന്നി ഇതിലേക്ക് കൂട്ടായിട്ട് ഈ ചെറിയ ഉള്ളി അറീലേ ചെറിയ ഉള്ളി നമ്മൾടെ നല്ല അ അത് അതിടില്ല അതിടില്ല ഞങ്ങളിവിടെ ചെറിയ ഉള്ളി എണ്ണ
ഉം
പിന്നെ മുളകില്ലേ നല്ല എരിവുള്ള മുളക്
ആഹ്
നല്ല ഉടയ്ക്കുന്ന ഞങ്ങളിവിടെ പഴങ്ങഞ്ഞിയൊക്കെ കുടിക്കും നിങ്ങളവിടെ പഴങ്ങന്നിയൊക്കെ ഉണ്ടോ
ആ പഴങ്കഞ്ഞി കുടിക്കാറുണ്ട് ഞാൻ ഇതേപോലെ ഉം ഉം മക്കൾക്ക് ഇതുപോലെ നോമ്പിനൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിന് നമ്മുക്ക് രാത്രി അത്താഴത്തിന് കഴിച്ചാൽ ഇതൊക്കെണ്ടാവുല്ലൊ അപ്പെ ഇന്നോട് ഇടക്കൊക്കെപറയും ഇന്നോട് എടയ്ക്കൊക്കെ പറയും ഫുഡ് എന്റെ ചെറിയ കുട്ടി പറയും ഉമ്മ അത്ണ്ടാക്കി തന്നാമതി ഏ അതാകുമ്പോ എല്ലതും കൂടെ ഒന്നിച്ച് കോരി കുടിക്കാ
അതാവുമ്പോ എളുപ്പണ്ടല്ലോ
അതെ
ആഹ് അപ്പൊ ഞങ്ങളവിടെ ഈ പഴകഞ്ഞിയിലും പിന്നെ പ്രധ ധാനമായിട്ട് ഇടുന്നത് ഈ ഉണ്ട മുളകന്ന് പറയും നല്ല എരിവുള്ള
ആഹ് എന്താണ് പഴകഞ്ഞിക്ക് കൂടുതൽ എന്താണ് ചേർക്കാറ്
പഴകഞ്ഞിയില് തലേ ദിവസത്തെ ആ ചോറ് പിന്നെ അത് ഞങ്ങള് കറി ചട്ടി കറി ചട്ടി അല്ലേ നിങ്ങളെ കറിയൊക്കെ വെക്കുന്ന അതിലേക്ക് ആ വെള്ളം വാർന്നു വെക്കും അന്നിട്ട് അതിലേക്ക് തൈര് പിന്നെ കപ്പ ആ ഉണക്ക മീൻ മീൻകറിയുടെ ചാറ്
ഡയലി ചെയ്യുവോ
ഡയല് മിക് സെയ്യുന്ന
അല്ല എന്നും ഉണ്ടാവോ അത്
ഏ ഇല്ല ഇല്ല ഇത് ഒരുഇത് വരുല്ലോ കൊതി വരുല്ലോ
അങ്ങനെ
കൊതി വരുന്ന ദിവസങ്ങളില് ഉമ്മാട്ത്ത് ഉമ്മാട്ത്ത് പറയും അല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്തിട്ട് ഞാൻ പറയും ഉമ്മാ ഇങ്ങനെ എനിക്ക് നാളെ പഴങ്കഞ്ഞി ആക്കിയാലോ നമുക്ക് നാളെ പഴങ്കഞ്ഞി ആക്കിയാലോ ഒന്ന് പറയ് ഇവിടെ ഉപ്പ കഴിക്കാറില്ലേ അപ്പൊ ഞാന് കൊതിക്ക് വേണ്ടി ഞാൻ അത്ര കഴിക്കുള്ളൂ അങ്ങനെ കഴിക്കുന്നത ഇല്ലാന്ന് ഉണ്ടെങ്കിൽ ഇപ്പം കടകളക്കെ കെ ഉണ്ടല്ലോ രാവിലെ കടകളിൽ പോകും പഴങ്ങഞ്ഞിക്കടകളില്ലേ അതി കൊ തി കാരണം നമ്മള് ആ പഴയ ഒരു കുട്ടിക്കാലത്ത് അതൊക്കെ പോയല്ലോ ഇപ്പൊ ഇന്നെവിടെയും കാണാനില്ല അതുകൊണ്ട് ഞാനിപ്പോ ഒരു ദിവസം ഈ പുറത്തു പോയപ്പോ ഈ ചട്ടി വാങ്ങിച്ചോണ്ട് വന്നു
ആഹ്
ഞങ്ങളെ ഇവിടെ ഇപ്പൊ ചട്ടി കൊറവാണ് അല്ലാത്തതിലൊക്കെ മീൻകറി വെക്കും ചട്ടി വാങ്ങിച്ചോണ്ട് വന്ന് ഈ പഴകഞ്ഞിക്ക് വേണ്ടിയായിട്ട് ഞാന് എടുത്ത് സെറ്റ് ആക്കി വെച്ചതാ
അങ്ങനെലെ
അപ്പൊ ഈ തൈര് കപ്പ ഈ ഈ ഉണ്ട മോള്ക് ഞാനി പറഞ്ഞ ഉണ്ടമൊളക് ല്ലേ ഈ ഉണ്ടമുളക് ഈ ഒണക്കമീൻ ഇതെല്ലാം കൂടെ ആക്കും പക്ഷേ എനിക്കിപ്പം തടി കൊറച്ച് കൂടുതലയൊണ്ട് പഴകഞ്ഞി കുടിക്കരുതന്ന് ഡോക്ടർ പറഞ്ഞു തടി തടികൂടും ഇത് നല്ല ഹെ നല്ല ആരോഗ്യപരമായിട്ട് നല്ലതാണ് പക്ഷെ തടികൂടും എന്നും കഴിച്ചാല് ആഹ് ഈ നമുക്ക് ഇപ്പ പി സി ഒ ഡി ടെയൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ
ഉം
അതൊണ്ട് തടി കൂടുതല എനിക്ക്
എഹ്
അപ്പൊ തടി കൊറയ്ക്കാൻ പറഞ്ഞിട്ട്ണ്ട് ഇപ്പ ഈ പറഞ്ഞ സംഭവം ഈ ഉണ്ടമൊളക് ഈ പുളിയില്ലേ പുളി
ആഹ്
പുളിയൊക്കെ ചേർത്തിട്ടാണ് മറ്റേ ചക്ക അവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടുണ്ടാക്കുന്നത് ഇത് ഇതെല്ലാം
അതെങ്ങനെയാണ്ത് ആദ്യ അത് ഞങ്ങൾ ആദ്യായിട്ട് കേക്കാണ് ഞങ്ങള്ണ്ട ന്നത് അങ്ങനെയല്ല ഞങ്ങള് ഇതേപോലെ ചെറുതാക്കി കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് ഞങ്ങള് ഒന്നിച്ച് ഒരു ഒന്നര ഒന്നര ക്ലാസ് വെള്ളത്തിലാണ്ട് വേവിക്കവെക്കും അപ്പ വെള്ളവിടെ വറ്റും വറ്റിപ്പോവും വെള്ളം വറ്റിയേന്റെ ശേഷം പിന്നെ കട്ക് ചെറിയുള്ളി വെളുത്തുള്ളി ചുവന്നമൊളക് എല്ലാതും കൂടെ ഇട്ടിട്ട് കടുകിട്ട് വറക്കും എന്നിട്ട് നല്ല കട്ടൻ കട്ടൻചായയിലൊക്കെ കൂട്ടീട്ട്
ആഹ് ഞങ്ങള് കട്ടൻ ചായേല് തന്നെയാണ് കൂട്ടുന്നത് പക്ഷെ ഇതിന്റെ കൂട്ട് ഇതേ ഒള്ളൂ പിന്നെ അല്ലെങ്കിൽ മീൻ പൊരിക്കും അയല മീൻ അയല മീൻ ചാളമീനൊക്കെ ല്ലേ അതിൻ നിങ്ങളവിടെ ചാളയാണന്ന് പറയില്ല മത്തി ഞങ്ങളവിടെ ആഹ് മത്തി ഞങ്ങളുടെ ചാളയന്ന് പറയും
ആഹ്
ന്നട്ട് പൊരിക്കും ഇതും ഉണ്ടാവും പിന്നെ ചമ്മന്തി ചമ്മന്തി ചമ്മന്തി തേങ്ങ ആഹ് മൊളക് പൊടി ഈ പറഞ്ഞേരക്കുന്ന പുളി
ഇതിൽക്കോ ചക്കേൽക്കോ
ചക്കലല്ല ഇതിന്റെ കൂട്ടായിട്ട് ച ക്ക അതുപോലെ തന്നെ എടുത്തു വെക്കും ഇതിന് കൂ കൂട്ട് കറിയില്ലേ കൂട്ടുകറിയല്ലാണ് ഈ പറഞ്ഞ സംഭവങ്ങള് ചക്കയിലേക്ക് ഞങ്ങള് ഇത് പിന്നെ കൊഴച്ചെടുക്കാറില്ല ചക്ക ഒരു ഒരു അതിന്റെ ചൊള എടുക്കും നിങ്ങള അവിടെ ചോളാണോ ചോളന്ന് വെച്ചാൽ അതിന്റെ ഒരു ഒരു സംഭവം എടുക്കും അന്നിട്ട്
ഉം
പറഞ്ഞ് നേരത്തെ പറഞ്ഞ ഒരു സലാഡ് പോലത്തെ സംഭവം ഞാൻ പറഞ്ഞിണ്ടായിരുന്നില്ലേ അതിലേക്ക് ആഹ് ഇതാക്കി കൊഴച്ച് കഴിക്കും പിന്നെ ചമ്മന്തി ചമ്മന്തി എന്ന് പറയുമ്പോ തേങ്ങ മൊളക് പൊടി ആഹ് നമ്മുടെ പുളി
ഉം
ഉപ്പ് പിന്നെ ഇട്ട് കൂടെ നമുക്ക് എരിവ് വേണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മുളക് ഉണ്ട മുളക് ചേർക്കും ഈ ആണുങ്ങൾക്ക് കൂടുതൽ എരിവ് വേണം ണം അപ്പോഴത്തേക്കും അതങ്ങനെ ചേർക്കും അതും കഴിക്കും വേ ഒണ ണക്കമീൻ ഉണ്ടെങ്കിൽ ഉണക്കമീൻ അത് നമ്മളുടെ ആ ഒരു താല്പര്യത്തിന് അനുസരിച്ച് ചെയ്യും പക്ഷെ ഈ ഞങ്ങളെ ഈ പ്രധാനമായിട്ട് ഞങ്ങക്ക് ഇവിടെ ഈ കപ്പ പുഴുക്കും പുഴുക്ക പുഴുക്കന്ന് പറയുമ്പോ മറ്റേ കപ്പ വേവി കപ്പൻ അല്ലല്ല ചക്ക പുഴുക്ക് ചക്ക വേവിച്ചിട്ട് മറ്റേ എന്റെ പേരെന്താ തേങ്ങ തേങ്ങേല് മഞ്ഞപ്പൊടി ജീരകം ഉം ഇതൊക്കെ ഇട്ടിട്ട് അടിച്ച് അതിനകത്തിട്ട് ഇട അത്രേ ഒള്ളൂ
അ അത് നല്ല ടേസ്റ്റാ ഉം
താണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതിലേക്ക് ഞങ്ങള് ഒരു പുളിങ്കറി ഉണ്ടാക്കും പുളിങ്കറി പുളി വരുന്ന അതീ പുളി വെച്ച് തന്നെ സാധാരണ പുളിയില്ലേ പുളിവെള്ളം വെച്ചിട്ട് ആഹ് പിന്നെ ഇതിലേക്ക് മസാല ചേർത്ത്
ഉം മസാല എന്ത വെച്ചതില് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി
ഉം ഇതിട്ടിട്ട് മസാല ചേർക്കും അന്നിട്ട് ആഹ് കടുകും മറ്റേ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് കടുക് താളിച്ച് നമ്മളെ കറിവേപ്പില ഇട്ടിട്ട് സെറ്റാക്കി എടുക്കും
അല്ല മീനും മറ്റുള്ളതൊന്നുല്ല ഇത് വെറും ഒരു പുളി വെള്ളം
ഇതാണ് പുളിവെള്ളം മീൻ ഉം പിന്നെ മീന് സപ്പറേറ്റ് മീന് ഇഷ്ടപ്പെടുന്നവർക്ക് മീനായിയിരിക്കും എനിക്ക് മീനാ ഇഷ്ടങ്ങ
മീൻ കറിയൊക്കെ കൂട്ടിയാൽ നല്ല ടേസ്റ്റ് ആണല്ലോ
ആഹ് ഞാൻ മീനിന്റാ ആളാ നമ്മള് ചൂര മീനല്ലേ ചൂരമീന്റാ ആളാ ചൂരമീൻ എത്ര കിട്ടിയാലും കഴിക്കും
കഴിക്കും
ആഹ് ചൂരമീന് കണവ കണവ നിങ്ങളുടെ കൂന്തൽ
കൂന്തള് കൂന്തള്
ആഹ് കൂന്തൽ ആഹ് കൂന്തൽ മീന് ഞണ്ട് ഇതിന്റെ ആളാ
ഓക്കേ ഓക്കെ